ആഹ്
ആഹ് എന്താ വിശേഷെന്താ?
അവിടെന്താ വിശേഷം സുഖായിട്ടിരിക്കണ്
മഴ കൂടിയിട്ടുണ്ടല്ലേ
ഉം മഴ
നമ്മടെ വീടിന്റെ ബാക്കിലൊക്കെ ഉണ്ടേന്ന്
ആഹ്
അയിന്റെ കൂടെ കൊതുക് ശല്യം
അവിടെയൊക്കെ പാടൊവാണല്ലേ
ആഹ് ഇവടെ പാടോ
അത് കാരണം വെള്ളം കേറും കഷ്ട്ടാണ് ലെ.
ഇങ്ങള് കൃഷിയൊക്കള്ളൊരാ?
ആഹ് കൃഷി ഇപ്പൊ മഴയായിട്ട് കൃഷിയൊക്കെ ഇണ്ടോ?
പക്ഷെ ഭയങ്കര കൊറവാപ്പം ഇവിടെണ്ടാർന്ന ജോലിക്കാരിക്ക്
ആഹ് എന്തൊക്കെ കൃഷിയാർന്ന്?
പിന്നെ പിന്നെണ്ട് വാഴണ്ട് ചെല സമയത്ത് കുട്ടിളെന്നെ വീട്ടും
ആഹ് ഇപ്പൊ കൃഷിയൊന്നുല്ലല്ലേ?
കൊറച്ച്ണ്ട് എന്നച്ച് മഴയെക്കെ വേണം. വേനല്ന്ന്ച്ചാ ഇപ്പം വെള്ളം അധികം ഇല്ലാത്തോണ്ട്
അം
നിരക്ക് ഇരുവ്ടും മഴ പെയ്യും അതാ വെള്ളത്തിലൊലിച്ചു പോകും.
ആഹ്
വാഴവെച്ചാലും
ആഹ് ആഹ് ഭയങ്കരാ ഒച്ചപ്പാടാണല്ലോവടെ?
ആഹ്
മ് മ് ഹ് ഹ്
കൊറച്ചേരം കൂകി വിളിക്കും പിന്നാ ഒന്നെടുത്തില്ലെങ്കി പിന്നെ നെലോളിയാവും. ചെടിയക്കെണ്ടോ?
ഏഹ്
ചെടിയക്കെണ്ടോ?
ആഹ് ഇവടെ കൃഷിയായിട്ടൊന്നുല്ല ന നറച്ചും ചെടികള്ണ്ട്. ഭോഗൈൻ വില്ലയൊക്കെണ്ട്. പിന്നെ സപ്പോട്ട മരത്തില് ഇപ്രാവശ്യം കൊറെ സപ്പോട്ടണ്ടായി.
കയിക്കാൻ കിട്ടിയാ?
കഴിക്കാൻ കിട്ടി. പിന്നെ മുകളിലുള്ളക്കെ കൊറെ വവ്വാല് ചെ ഹേ തിന്നണ്ടോവും. പിന്നെ കൊറെ കിട്ടിയിട്ടുണ്ട് മാഷാ അള്ളാ.
ഏഹ്
കേട്ടില്ല?
ബബൾസ് നാരങ്ങേ എന്തായി?
ആഹ് അതിന്റെ മരം വെട്ടി കളഞ്ഞു. ഒള്ള എല മൊത്തം വീട്ടിലോട്ട് ചാഞ്ഞ് പറഞ്ഞോണ്ട്. ഇത് വെട്ടി അത് വെട്ടിട്ട് രണ്ട് മൂന്നൊല്ലായി.
പച്ചക്കറി അങ്ങനെ ഒന്നും ല്ലാല്ലേ?
ആഹ് പച്ചക്കറിയൊന്നുല്ല ഇവ്ടെ മാവ്ണ്ട് മാവ്. ഈ പ്രാവശ്യം നല്ല മാങ്ങ കിട്ടി നല്ല ടേസ്റ്റുള്ള രണ്ടണം അത് വല് ഇന്റമ്മച്ചീട അവിടുന്ന് കൊണ്ടോന്നിട്ട് വലിച്ചെറിഞ്ഞതാ. പലിച്ചെറിഞ്ഞപ്പോ തന്നെ ഇണ്ടായി ആഹ് അവ്ടെ പ്ലാവ്ണ്ടാ.
നമ്ടെ നട്ടാണ്ടാവും നമ്മള് നട്ടെടു ത്തീനെ അങ്ങനെ ഇണ്ടാവൂല.
ആഹ് ഇണ്ടാവൂല അതന്നെ. ഇന്ന് വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ ഇണ്ടായി. പിന്നെ റമ്പൂട്ടാന്ണ്ട് മഞ്ഞ കളറ്. ആ
ഇവ്ടെ റെഡ്ഡാണ്.
ആ ഇവിട്ത്തെ കഴമ്പ് കൊറവായിരിക്കും. കുരുവേപ്പാടി കടിച്ചിന്നണം. എനിക്കാണെങ്കി ഒരുറാശ്യം. ചെറുപ്പത്തിലെ കുരുവപ്പാടി തിന്നിട്ട് ഛർദിലാർന്ന് രാത്രി.
അ ച്ചെലവര് പണ്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട റമ്പുട്ടന്റെ
ആഹ്
പക്ഷെ റമ്പുട്ടാൻന്റെ കുരു ഒരു മരുന്നാണ് പറയൻ
ആ
മാവ്ണ്ട്, പ്ലാവ്ണ്ട്, തേക്ക്ണ്ട്, ചീരണ്ട്, വാഴണ്ട്
ആഹ് മാഷാഅള്ളാഹ്
ച ചീര കച്ചവടത്തിന് കൊടുക്കഹ്
ആ ആ ക്ലിയർ ആവ്ള്ളല്ലോ കട്ടായി പോണ്.
റേയ്ഞ്ച് ഇണ്ടാവു. എല്ലായിടത്തും ചെലപ്പം മഴെറ്റ അതിന്റെ നിലിഷത്ത്
ആഹ്
കഴിഞ്ഞ പ്രാവശ്യം അയ്ന്റെ മുമ്പത്തെ പ്രാശ്യാെക്കെ മഴ പെയ്തപ്പോ ഇവ്ടാ പാടത്ത് നല്ലോണം വെള്ളം കെട്ടി.
ഉം ഉം
ഇപ്രാവശം അങ്ങനെങടായിട്ടില്ല പിന്നെ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോത്തേക്കാണല്ലോ മഴ നല്ലോണ്ണം ഇങ്ങട് കൂട്ടിപ്പിടിക്ണ്.
ഉം
അങ്ങനെയുള്ള ഇതിലെത്തീട്ട്ല്ല കഴിഞ്ഞറാശ്യം മഴ എന്താ മറ്റേ പെരിയാറിലെ വെള്ളം കൂടി ഞങ്ങടെ പാടത്ത് ത്തേക്ക് ഇതിക്ക് നല്ലോണ്ണം വെള്ളോണ്ടായി. അപ്പാ ഞാനും കായും മോളും കൂടി വഞ്ചീക്ക് കറങ്ങാൻ പോയാൽ
നമ്മടെ പാടത്ത് ഇണ്ടാർന്ന മണ്ണൊന്നും കാണാൻ പറ്റാത്ത രീതീല് പൊഴേം പാടം കൂടിം ഒരുമിചായിപ്പോയി
ആ ഓഫ്
അത്രേം വെള്ളം കെട്ടി ഞങ്ങളടെ കമ്പനിയിലേക്കൊക്കെ കെറുന്ന് വിചാരിച്ചാണ്.
ആഹ്
ക്ഷെ അവടെവരെ വെള്ളം കേറില. ഉം ഒന്ന് ഒന്നുംകൂടി മഴ നിന്നെച്ചെങ്കി കേറീനി രണ്ട് ദിവസം മഴയില്ലാത്തൊണ്ടവെള്ള എറങ്ങി.
ആഹ്
പൊഴേടെ തൊട്ട് മേളിലാണ് നമ്മടെ പാടം വര്നത്.
ആഹ്
പ്പ മഴ പെയ്തഴിഞ്ഞ വേഗം വെള്ളം കേറും.
ഏഹ് അത് അത് അതെ ആഹ് ശരിയാ. ആഹ് അന്ന് ഞാന് ഒരുറാശ്യം വന്ന്ട്ട്ണ്ട് അഒടെ.
ഉം
ഉം
പ്പം എന്റെ വീട്ടിലാണെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞഴിഞ്ഞാൽ അവടെ മറ്റേ എടപ്പള്ളിത്തോടിന്റെ ഒര് കനാല്ണ്ട്.
ആഹ്
അവടെ കൂടി ആഹ് എടപ്പള്ളിത്തോട് ന്നർഞ്ഞയ്ഞ്ഞാ നമ്മടെ കനാൽന്നറിം. അത് നറഞ്ഞഴിഞ്ഞാ നമ്മളെ വീട്ടില് വെള്ളം കേറും.
ആഹ് ആഹ്
അങ്ങനെ
ഉം വെള്ളപ്പൊക്കൊന്നും വരാതിരിക്കട്ടെ.
അതെ രണ്ടായിരത്തിപതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് ഇവടെ നല്ലോണ്ണം വെള്ളം കേറി. അവടെ കേറിട്ടണ്ടാവല്ലോ പൊഴയുള്ളതല്ലേ?
ഇല്ല അവടത്തെ പോലെ പ്രശ്നൊന്നുവടെ ഇണ്ടാവില്ല. അവടെയക്കെ പാടഒഴ്ക്ണ്ട് പെട്ടെന്ന് കേറിയല്ലോ.
ആഹ് ഇവടെ മറ്റേ ആലുവെടെ പാലൊക്കെ മുങ്ങിപ്പോയി. ഇവരക്കെ വെള്ളത്തിൽ കൂടി തൊഴഞ്ഞ് തൊഴഞ്ഞ്ന്നപ്പം റോഡ്
ആഹ്
ഇവരെ വെള്ളം കേറ്ണ സമയത്ത് ഏഹ് വീട്ടിലെ സാധങ്ങളൊക്കെ എട്ത്ത് വക്കണ്ടെന് പരം ഇവടെ ഉമ്മച്ചി പറഞ്ഞേട്ടെട്ടാ വെള്ളർ പിന്നെ സാനങ്ങളൊക്കെ എടുത്ത്ക്കണ്ടേന് പരം വെള്ളകേറ്ണ കാണാപോയി.
ആഹ്
വെള്ളം കേറി കേറി കേറി കേറി മുറ്റാവാന ആയപ്പത്തെക്കാണ് അയ്യോ നമ്മടെ സാധനങ്ങള്ന്നും പറഞ്ഞ് എക്കെടുത്ത് മേലേക്ക് കേറ്റ. ഉം
ഇടെ പപ്പ ഇങ്ങനെ കണക്ക് നോക്കി കണക്ക് നോക്കി സാനങ്ങൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് മോളികേറ്റാര്ന്നു.
ഉം
ഉം
ഇപ്പളാണ് പാടത്ത് കമ്പനി വന്നത് അപ്പോ ആഹ് സമയത്ത് കമ്പനി ഉണ്ടായില്ല. കമ്പനി ഉണ്ടാന്ന്ച്ച് ഈ മിഷ്നറിസ തെമസ്ട്രിയോ
ഉം കമ്പനിന്ന് പറയുമ്പോ എന്ത് കമ്പനിയാ?
മറ്റേ ചപ്പാത്തിടെ പത്തിരിടെ കമ്പനി അത് നമ്മുടെ കമ്പനി ഇവടെണ് ഇവടെന്നാണ് അടിച്ച് എല്ലാ ഷോപ്പിലേക്കും എത്തിച്ച്ട്ണ്
ആഹ് ആഹ് ആഹ്
പത്തിരി, ചപ്പാത്തി, ഇടിയപ്പം, വെള്ളിയപ്പം
ആഹ്
ബാക്കി പൊറോട്ട എല്ലാ ഷോപ്പിലും അടിക്കാണ് ചെയ്യുന്നെ.
ഉം
ആന അപ്പ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം ഇപ്പ കയറനാണെന്നുണ്ടെങ്കി ഇവടൊക്കെ പണിയാ
അതെ അതെ അന്നത്തെ വെള്ളപ്പൊക്കം ണോ ഭയങ്കര വെള്ളപ്പൊക്ക
പിന്നെ
അന്നാ ശരി.
പിന്നാ ഏഹ് ആ വേറെന്ത വൈന്നേരം എന്നാ പരിപാടി?
വൈകുന്നേരം എന്താ ഇവിടെ ഇരിക്ക അങ്ങനെന്നാ.
സ്നാക്സ് ഒന്നും ഉണ്ടാക്കൂല?
ഏയ് ക്ക ഫ്രൈഡ് ഐറ്റംസ് അല്ലേ? ചെലപ്പോ പഴം വാട്ടിയത് എന്തെങ്കിലും ഉണ്ടകും.
ഉം ഇപ്പളൊക്കെ തിന്നാൻ പറ്റുള്ളൂ ഇപ്പ തിന്നന്റെ പ്രായ
ആഹ് അത് ശരിയാ പിന്നെ തിന്നിട്ട് വെറുതെരിക്കല്ലേ?
ആഹ് പിന്നെ കൊർച്ചുടി കഴിഞ് കഴിഞ്ഞാൽ വിചാരിക്കും ശോ അപ്പ ത്തിന്നാ മതിയാര്ന്നു എന്ന്
ആഹ് ആഹ്
ഉം പ്പ ചെറുപ്പായോണ്ട് വലിയ പ്രശ്നൊന്നുണ്ടല്ലോ കൊറച്ചുകൂടി കഴിയുമ്പോ പി സി ഓ ടി തൈറോയ്ഡ് ഹോർമോണൽ ചേഞ്ചസ് എന്നൊക്കെ പർഞ്ഞോണ്ട് ഡയറ്റ ഒക്കെ എടുത്ത് ഒരു സാധനം വ രുചിയായ്ട്ട് ത്തിന്നാ പറ്റ്ണ്ടാവും
ആ അത് ഇപ്പ തിന്നണേന്റെ എഫക്റ്റ ആണ് അപ്പ വഞ്ഞത്.
ഉം ഇപ്പ എനിക്ക് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടല്ലേള്ളൂ അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് ഡയറ്റെടുക്കണന്ന്ണ്ടാർന്നു ഒര് ഡോക്ട്ർ പറഞ്ഞോളു.
ആഹ് ആഹ് ആഹ്
ഒരു വർഷം കഴിയാണ്ട് കൊച്ചൊന്ന് സെറ്റ് ആവുലല്ലോ അതോണ്ട്പ്പം ഫീഡിങ് മാത്രല്ല എടുക്കണ സോളിഡ്സ് ഒന്നും തുടങ്ങിട്ടില്ലല്ല.
ആഹ്
സോളിഡ്സ് ഒക്കെ ഒന്ന് തൊടങ്ങിയാലാണ് ഇതൊന്ന് സെറ്റ് ആവ.
ആഹ്
പിന്നെന്താ
ശരിയാന്നാ
അത് തൈറോഡ് തൈറോഡ് പിന്നെ എന്റെ പാരമ്പര്യായിട്ട്ള്ളോണ്ട് തൈറോട് ഒട്ടും മൊടങ്ങാണ്ട് ഇരിക്കും വന്നിട്ട്
ആഹ് അതന്നെ അതന്നെ
ഉമ്മിക്കും ഉമ്മീന്റെ ഉമ്മിക്കും ഒക്കെ ഉള്ളോണ്ട് അത് നേരെ എനിക്കും വന്നിട്ടുണ്ട്. ഉം
പിന്നെ വേറെന്താ?
പിന്നെ നല്ലതന്നാ സമയ പാടായിന്ന് തോന്നണ്ല്ലേ മൂന്നര ആവാനായില്ലേ.
യാ
ഉം ഇന്നാ സെരി ഇന്നാ പിന്നെ വിളിക്കന്നാ. ഫ്രീ ആവുമ്പ മോള് വരാനായിട്ട്ണ്ട്.
അതെ അതെ ഉം
ഓക്കെ ശരി